ഹലോ ആഹ് എന്തൊക്കെയാ വിശേഷം ഓഹ് കേൾക്കുന്നുണ്ട് കൊറെ ആയല്ലോ വിളിച്ചിട്ട് ല്ലേ
ഓഹ് വിളിച്ചിട്ട് കൊറേ ആയി എന്താ ചെയ്യുന്നേ
ആഹ് ഇപ്പൊ വെറ്തെ ഇരിക്ക. ജോലിയൊക്കെ കഴിഞ്ഞ്. അവ്ടെ ജോലിയൊക്കെ കഴിഞ്ഞൊ
ആഹ് എല്ലാം കഴ്ഞ്ഞിരിക്കാണ്
ആഹ് ഫുഡ്ഡക്കായൊ. എല്ലാരും പോയി സ്കൂള് പോയി രണ്ട് പേരും ഉം
അതെ ഞാനവ്ടെ ഫുഡ്ഡ് പൊ ചെറിയാളെ ഒറ്ക്കാണ് ഒറ മറ്റേ വല്ത് പോയി. ചെറ്ത് ഒറ്ങ്ങാണ് ആഹ് ഒന്നര വയസ്സായ്ട്ടൊള്ളല്ലൊ
ആഹ് ഒന്നര വയസ്സായ്ട്ടൊള്ളുലെ അയ് ശരി
ഇവിടെ നാട്ടില്ള്ളന്നെ അല്ലെ
ഇല്ല പോയല്ലൊ ഒര് വർഷായിപ്പൊ
അതെ
പൊറത്ത് ദുബായ്ലാ ആഹ് ദുബായിലാണ്
ആഹ് അവ്ടെ എന്തെര്ന്നു ജോലി
ആള് എഞ്ചിനീയറാണ് പ്രൊജക്ട് എഞ്ചിനീയറ്
അതേലെ
അതെ ഇനിയിപ്പൊ അനിയന്റെ മാരേജിലേക്ക് വര്ന്ന്ണ്ട്. അനിയന്റെ മാരേജ്ണ്ട്പ്പൊ ഈ ഒക്ടോബറ്ൽ വര്ന്ന്ണ്ട്
അല്ല ഇപ്പഴും ഏഹ് ന്നാ, വെ കൂട്ടുകുടുംബായിട്ടന്നെ താമസിക്ക്ണത്
ആഹ് അങ്ങൻതന്നെ ഞങ്ങള് നോക്ക്ന്ന്ണ്ട്
അതേ
വേറെ നോക്ക്ന്ന്ണ്ട്. ഞിപ്പം മാരേജൊക്കെ കഴ്ഞ്ഞ്ട്ട് അപ്പഴേകൊക്കെ സെറ്റാവും ഒന്ന് റെഡ്യാക്കണം. ആഹ് ഇങ്ങള് മറ്റെ പ്പേ അല്ലെ അല്ല അതെ ഉം നമ്മള് വേറെയാവുമ്പൊ ആഹ് സ്നേഹപ്പഴുണ്ടാവും
ആഹ് അതന്നെ പിന്നെ അതുവല്ല നമ്മക്ക് ജീവിതം എന്താന്ന് അറിയും ചെയ്യും മറ്റേത് എല്ലാര് കൂടിയാവുമ്പൊ എല്ലാരും കൂടി അല്ലെ ചെയ്യ്ന്നത്
അതെ നമ്മ്ക്കൊന്നും അറിയൂല ഞമ്മക്ക് ചെലവുകളും കാര്യങ്ങളും ഒന്നും ആഹ് ആഹ് ഒരിതില്ലാ അതെ ഇപ്പൊ ഇപ്പതന്നെ ഞാന്പ്പൊ ഹസ്ബന്റ് പോയതിന് ശേഷാണ് ഒരുപാട് കാര്യങ്ങള് ഒറ്റക്ക് ചെയ്യാൻ തൊടങ്ങിയതന്നെ
ആഹ് ശരിക്കും നമ്മള് ഒറ്റയ്ക്ക് ചെയ്ത് ശീലിക്കണം എന്തച്ചാല് എന്നാലെ ആഹ് നാളെ നമ്മക്ക് അതായത് ഒരൊറ്റക്ക് പെട്ടന്നൊരു സാഹചര്യത്തില് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കില് നമ്മക്ക് തളരാതെ പിടിച്ച് നിക്കാം
ഉം ഇവടെപ്പ ഹസ്ബന്റ അച്ഛൻ ഇള്ളതൊണ്ടാണ് പെട്ടന്ന് ഇ ഹസ്ബന്റ് പോണന്നൊന്നും വിചാരിച്ചൊന്നല്ല പെട്ടെന്ന് അങ്ങനെ കിട്ടി പോയി അപ്പൊ പെട്ടെന്ന് ശരിക്കും ഞാന് ഒര് ഷോക്കായി പോയ്ണ്ടായിര്ന്നു പെട്ടന്നൊരു ഒറ്റ കയ്യിലൊ എല്ലാവര്ടെ ഒര് ഇത് ലാണ് നമ്മള് ചെയ്യ്ന്നത് അതെ ആദ്യവായിട്ട് പോയതാണ് ഉം ഫസ്റ്റ്ടൈം പോയി. ഇപ്പൊ ഒര് വർഷം കഴിഞ്ഞു ഉം
ആഹ് ന്നാലൊര് പെട്ടന്നൊരു ഷോക്കെന്നാലെ ആ കാര്യം
ആഹ് അതെ പെട്ടന്നൊരു ശോക്കാവും നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയാ ചെയ്യണ്ടെ ന്നുള്ളൊരു ഇതില്ല മക്കളുണ്ടല്ലൊ അവയം ഇപ്പഴും അവര് ഒരുതില്ലാണ് നമ്മള് ബാക്കില് നിന്നോണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെ ചെയ്തത് ഉം അപ്പവര് ഇല്ലാത്തൊര് ഒരാള് മോള് മൂത്തത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ചെറ്ത് എൽ കേ ജി യാണ് ഇപ്രാവശ്യം എൽ കേ ജീല് ചേർത്ത് ഉം പിന്ന മഴെക്കൊണ്ടാവിടെ
ഇവിടെ ഇന്നില്ല ഇന്ന് രാവിലെ പുലർച്ചക്ക് നല്ല മഴയായിര്ന്നു
ഏഹ് ഇവടെ രാവിലെയൊക്കെ നല്ല മഴയെര്ന്നു ഇപ്പൊ അങ്ങനെ വെയിലൊക്കെ ആയിട്ട് വര്ന്നുണ്ട്
ആഹ് ഇവടെ പുലർച്ചക്ക് നല്ല വെയ് ഇപ്പ ഇവടെ നല്ല വെയിലാണ് ഞാൻ ആഹ് സമയത്ത് തുണികളൊക്കെ പൊറത്ത് ട്ട്. കാരണം നമ്മളെ എല്ലാ എല്ലാ ഒരു ഫാമിലി മൊത്തം എല്ലാരും കൂടി ആവുമ്പോ നമുക്ക് ശരിക്കും പോലെ തുണിയൊന്നും വിരിച്ചിടാനുള്ളൊരു സൗകര്യങ്ങളൊക്കെ കുറവാ ങ്ങനെ എല്ലാരും കൂടി ആവൻ പറ്റു ഇവിടെ ഒര് ഇളച്ചി പിന്നെ ഇളച്ചൻ ഇളച്ചന്മാര് പിന്നെ അമ്മ പിന്നെ അവരെ കുട്ടികള്
അത് ശെരി ഉം ആ ഞങ്ങക്ക് ഇവിടെന്ന് പറയാൻ അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല ഇപ്പം ഞാനും ഇവിടുത്തെ അച്ഛനും അമ്മയും മക്കളും മാത്രേ ഉള്ളൂ അനിയനും പൊറത്താണ് അനിയനും
മായിരിക്കുമല്ലേ
ആഹ് ഹസ്ബന്റും ഹസ്ബൻ്റിൻ്റെ അനിയനും ഒള്ളെ അപ്പ അവര് ഒരാ രണ്ടു പേരും പുറത്ത് തന്നെയാ ഉള്ളത് ആളെനി
അനി അനിയന് എന്താ ജോലി
അനിയനും എഞ്ചിനിയർറാണ് ഡിസൈനർ ആണ് ഗ്രാഫ് ഡിസൈനറ് ആള് ബെഹറിനിലാണ് ഉം ഉം
എന്താണ് അല്ല ആം വെസ്റ്റിന്എവിടുന്നാ കല്യാണം കഴിക്കുന്നത് എളയച്ചി എവിടുന്നാ
കാപ്പാട് കേട്ടുണ്ടോ ആഹ് ബീച്ച് ബീച്ച് ഏരിയ ആഹ് അവിടെ തന്നെയ ബീച്ച് തന്നെയാണ് ഉം
ഉം ആ കുട്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടാ
അവള് പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് അക്കൗണ്ടന്റ് ആയിരുന്നു പിന്നെ അവൻ പറഞ്ഞു പുറത്തേക്ക് ജോലിക്ക് അവളെയും കൂടെ അങ്ങ് കൊണ്ടുപോകന്നുള്ള നിലക്കേ ഡിസൈനിങ് ചെയ്ത പറഞ്ഞ ചെയ്ത് ഇപ്പം വർക്ക് ചെയ്യാണ്
അങ്ങനെ നിക്കുമ്പം നമുക്കും ഒരു സമാധാനാല്ലെ നമുക്ക് ഗൾഫിലുള്ള ആളുടെ ഒപ്പം നിക്കുമ്പോ ഒരു സമാധാനാ
ഉം
ഇതെന്താ വെച്ചാല് ഇത് വേറിട്ട് നിക്കുമ്പ നമുക്കൊ
മനസല്ലേ
ഇപ്പ ഞാനിപ്പോ എന്റെ ഒരു കസിന് ഇപ്പോ ചേച്ചി നേഴ്സ് ആയിട്ട് ആഹ് ചേച്ചിതേപോലെ നേഴ്സായി രണ്ട് മൂന്ന് വർഷം അവിടെ രണ്ട് മൂന്നല്ല ഒരഞ്ചാറ് വർഷം അവിടെ തന്നേയിരുന്നു എന്നട്ട് പിന്നെ മോനെയും ഹസ്ബന്റിനെയും ഇപ്പം ഏട്ടനെയും ഇന്ന് കൊ ഈ ഇപ്പ കഴിഞ്ഞ മാ സം കൊണ്ടോയി കാരണം ജീവിതത്തിനൊരർഥം ഇല്ലാത്തപ്പോ ആഹ് ഒരു മോനേ ഒള്ളായിരുന്നു പക്ഷെ എന്താ വെച്ചാല് ഏഹ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി അങ്ങനെ നിക്കുമ്പോ ലൈഫ് എന്താന്നുള്ളത് ഇവരിക്ക് അറിയണില്ലല്ലോ അങ്ങനെ ജീവിച്ച് ആ ഒറ്റ ലൈഫ് ഒള്ളല്ലോ
ആഹ് അതെ മക്കള് ഒരിയ്ക്കലും ഒര് അമ്മമാരേന്ന് വിട്ടും കണ്ട് പോകരുത് പ്പച്ഛൻന്മാര് ആണ് പോന്ന പോലെല്ല ആഹ് അയ്യോ എനിക്കതും പറ്റുല ഇവിടെ ഹസ്ബൻറ്റ് എന്നോ പറയുന്നിണ്ടേ അഹ് ഇങ്ങോട് പോര് ഞാന് കഴിഞ്ഞ തവണ ഹെൽ ഹോസ്പിറ്റലിന്റെ ഒരു ഫീൽ കോഴ്സ് കഴിഞ്ഞതാണ് ഒക്‌റ്റോമെട്രി അഹ് എക്സാം എഴുതി ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടെ നിക്കാ എന്നൊരു കൊറച്ച് വലുതായിട്ട് മക്കള അങ്ങോട്ട് കുണ്ടോവാന്നുള്ളൊരു സ്ഥലത്ത് പക്ഷെ ഞാൻ സമ്മതിച്ചതേ
ശെരി പിന്നെ അതല്ല എന്താച്ചാല് നമ്മളോട് ഫ്രീഡത്തില് ത പറയുന്ന പോലെ വേറെള്ളവരോട് മക്കൾക്ക് ചെയ്യാൻ പറ്റില്ല
ഇല്ലേ പറയില്ല പിന്നെ നമ്മള് നോക്കുന്ന പോലെ ആരും നോക്കൂലാ ആരായാലും അവർക്ക് ആഹ് ഓർക്കിപ്പോ മക്കള് എന്തെങ്കിലും കുറുമ്പ് കാണിച്ചെങ്കി ഓർക്ക് ഷൗട്ട് ചെയ്യാനോ ചീത്ത പറയാനോ തോന്നൂലാ
ആഹ് പിന്നെ അതിലൊരു അധികപറ്റായിട്ട് തോന്നും ഒരധിക പറ്റായി തോന്നും മക്കള്
ക്കുമ്പ നമ്മള് വഴക്ക് പറയും. പക്ഷെ അവർക്ക് അങ്ങനെ വഴക്ക് പറയാൻ ഒരു ഇതായിരിക്കും തോന്നൂലാ. അപ്പൊ ഓര് തെറ്റ് തെറ്റായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടോവേം
ഞാനും അങ്ങനെ തന്നെ ഇപ്പി സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാ ഞാൻ അഥവാ എങ്ങോട്ടെങ്കിലും പുറത്തേ പോയിട്ടിന്നലെ ഒരു മരണെണ്ടാരുന്നു ആ സമയത്ത് പോയപ്പോ ഇന്നലെ സ്കൂൾ ലീവ് ആക്കി. അഥവാ അഹ് കുറച്ച് ലോങ് ആയിരുന്നു പോവാള്ളെതേ എനിക്കപ്പ തിരിച്ച് വരുമ്പോ ഇവളില്ലെങ്കിലോ ഇവിടെ ആളുണ്ട് പക്ഷെ എന്നാലും നമ്മള് കെ യറ് ചെയ്യണ പോലൊരിത് ആരെടു ത്തുന്നും കിട്ടൂലല്ലൊ പിന്നെ ഒറ്റക്കാവോ
ആഹ് അവര് വരുമ്പത്തേക്ക്ഇവിടെ പിക്ചെയ്യൻ ആ രുല്ല്യട്ടോ അതൊണ്ടാണ്ഇവിടെ ആരു ണ്ടാവില്ല അമ്മ അച്ഛനൊക്ക ജോലിക്ക് പോകുന്നോണ്ട് പിന്നെ അടുത്തൊക്കെ വീടിണ്ട്. തറവാട് അവിടെന്ന് ആക്കി അങ്ങനാ ക്കാള്ളൊരു ധൈര്യം പോര ചെറിയ മക്കളല്ലേ
പിന്നെ ഇന്നത്തെ കാലോ ആണ് നമ്മ ക്ക് ടെൻഷനാണ് കാരണം ഇന്നാ ആൺകുട്ടികളും പെൺകുട്ടികളും ആര്നേം ഒരു ഏഹ് എന്താ പറയാ നമുക്ക് വിശ്വസിച്ച് എവിടേം ഇരു പ്പിക്കാൻ പറ്റുന്നില്ല. ആൺകുട്ടികളും പീടിപ്പിക്കപ്പെടണെണ്ട് പെൺകുട്ടികളും അഹ് ആഹ് എന്താ ഫുള്ള് ന്യൂസുകള് നമുക്ക് പേടി ആണ് ഇവിടെ ഇവിടെ ഇ ഇന്ന് പിന്നെ അതല്ല പൻ പണ്ടൊക്കെന്ന് പറഞ്ഞ കുട്ടികള് സ്കൂളിൽ നടന്നിട്ടെക്കേരുന്നു നം ഞാനൊക്കെ നടന്നിട്ടേരുന്നു
ഞാനും അങ്ങനെ തന്നേയിരുന്നു ഉം
പക്ഷെ ഇന്ന് അങ്ങനെ നമ്ക്ക് വിശ്വസ്ച്ച് ഇപ്പോ വിശ്വസിച്ചിട്ട് നമുക്ക് പറ്റുന്നില്ല ഇന്ന് ഒരു കുട്ടികൾ പോലും സ്കൂള് ക ഇല്യല്ലോ
ഇല്യാ അതാണ്. ഞാനൊക്കെ പണ്ട് സ്കൂള്ന്ന് നമുക്ക് ബസ്സിന് കൊടുക്ക്ന്ന ബസ്സിന്കൊടുക്കുന്ന പൈസക്ക് മുട്ടായിം വേടിച്ചും കൊണ്ട് എത്ര ദൂരം നടക്കേർന്നു ഹ് എല്ലാരും ഫ്രണ്ട്സ് എല്ലാരുംപാട് ഒരുപാട് ദൂരം നടക്കേരുന്നു. ഇപ്പ അതൊക്കെ ഇപ്പോ സമ്മയ് ക്യോ ആരെങ്കിലും.
ഹേയ് പിന്നെ അതൊല്ല അധിനെത്ത നമ്മള് മ്മാ എപ്ളേങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു ഇതിലായിരികും ഇരുപ്പത്ത ജ് പൈസാ
അതേ അതൊക്കൊണ് ഇപ്പോ പ്രശ്നം. ഉം ഏഹ്
പിന്നെ ണ്ടന് ഞാനൊക്കെ പണ്ട് സ്കൂൾ ഇട്ട് വരുമ്പോ എങ്ങെനാ വെച്ചാല് ഫുഡ് ചെലപ്പോ ചോറ് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ചോരവും കഴിക്യാ പഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് വരുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി വെക്കും
ഉണ്ടാക്കി വെക്ക്യും. ഉം
അതിന്റെ കൂടെ പാലോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും വെ
ആഹ് അതെ ഞങ്ങള് ഇതാഇവിടെ ആ മോള് വരുമ്പോഴത്തേയ് ക്ക് ഞാൻ ഒന്നെങ്കിൽ ദോശയോ, കോൺഫ്ലേക്സോ, പാലോ അങ്ങനെ എന്തെങ്കിലൊക്കെ ആക്കി വെക്യും
ആഹ്
ഉം ചേലോർ ണ്ട് ട്ടാ അങ്ങെനെ നോക്കുന്നോര് അമ്മള്പ്പം നമ്മളെപ്പോലെള്ള ആൾക്കാരും ഉണ്ട്. കാരണം മക്കള അത്രെയും ആഹ് നമ്മ നന്നായിട്ട് കെയർ യ്യെണ നല്ല ഫുഡ് കൊടുക്കും ക്കണംന്ന് വിചാരിക്കുന്നവരുണ്ട് ചിലോർ തീരേ കെയർലെസാക്കി വിടുന്നവരുണ്ട് അ വന്ന ച്ച് എന്തേം കഴിച്ചോട്ടേന്ന് വിടുന്നോരും ണ്ട് ട്ടോ.
അഹ് ജോലിക്ക് അതായത് അഹ് അഹ് അത് അത്രേയും ബുദ്ധിമുട്ടിലായവരാട്ടോ കാരണം ജോലിക്ക് പോകുന്നട്ട് മക്കളെയൽവാ ചിലെ വീട്ടിലാക്കും വണ്ടി വരുമ്പോ ഒ ഇ നമുക്കൊക്കെ അതൊരു ടെൻഷന്ള്ളൊരു കാര്യാ എന്താവും മക്കളെവ സ്ഥാന്നുള്ള ആലോചി
ഉം ഞാനെന്നേ എവിടുന്നൊക്കെയോ വിളിച്ചിട്ടൊന്നും ചോതിക്കും എന്താച്ചാല് പറ്റൂല അവര് നേരത്തെ എത്തും ആഹ് ടൈമിലേക്ക് നമുക്കൊരു അങ്ങനത്തൊരു ജോലി നമുക്ക് കിട്ടൂലാ അഹപിന്നെ എന്റെ നമ്മളെ കരിയറ് പോയാലും ഹ് അവരെ എങ്ങനെങ്കിലൊന്ന്ലെവലാക്കി എടുക്കണല്ലോ അത് വെലുതായ നമുക്ക് എറങ്ങാ ആ ഒര് പ്രതീക്ഷയിലങ്ങനെരിക്ക
ആഹ് അത് നമ്മള് ഇപ്പ ഈ നമ്മള് നിക്കുന്നത് നോക്കണ്ട കൊറച്ച് വെലുതായ നമ്മള് നല്ല ഫ്രീഡത്തിലായിക്കും പിന്നാവര് അവരുടേതായ ഒരു ഗൽപ്പില് നി ക്കാൻ പറ്റുന്ന സമയാണെങ്കി നമ്മളത്രേം ഫ്രീ ആയിരിക്ക്യും പിന്നേ ഇപ്പൊ കൊറേ ബുദ്ധിമുട്ടിലാണ് ഞാൻ
അതാണ് ഉം ഇപ്പമ്പള് പിന്ന അവരെ കാര്യങ്ങൾ നോക്കണ്ട ടൈമാണല്ലോ അവരാ അ ഒരു കുട്ടിക്കാലം മ്മള് നഷ്ടപ്പെടുത്തരുതല്ലോ മ്മളായിട്ട് ഹ്ആ അത് മ്മള് അടിപൊളീല് കൊടുക്കാ പിന്നെ
കൂടുതലായിട്ട് ഇന്റെട്ത്തിക്കേ വെരുഉള്ളൂ
ഉം ആഹ് അതങ്ങൻതന്നെ എന്റെ മക്കളങ്ങൻതന്നെ കൂടുതൽ അറ്റാച്ച്മെന്റിന്നോടാ ഹസ്ബന്റായിട്ടങ്ങനെയില്ല. പിന്നെ, ആഹ് ഹസ്ബന്റ് അനിയനായിട്ട് പിന്നീംഒര് ഭയങ്കര കമ്പനിയാ അങ്ങെനെയാണ്
അത് മക്കളില്ലാന്ന് പറയുമ്പോ ഭയങ്കരം ടെൻഷനാണ്
ഉം അതെ അ ആയിക്കോട്ടെന്നാ ശെരിയാ ഒഴിവിന് വിളിച്ചോ